ആഹ വിൾക്കണില്ലേ ഇല്യ കുറച്ച കൂടി കഴിയും കിടക്കണമെങ്കിൽ അടു
നമ്മളെ പോലെന്നെ നേരം വികണോലിക്കാാരല്ലേ ഇവിടെ എങ്ങനെ എങ്ങനെ ശ്രമിച്ചാലും മന്ത്രണി അങ്ങ ഓ ന ഞാനൊ അഞ്ച മണി ഞാൻ മോക്ക് മദ്രസ ആറ് മണിക്കാണേ അപ്പൊ പിന്നെ
ആ ആ ആ ആ അതാണ്ല്ലെ ഞാനും അതന്നെ ഇവിടെ നേരത്തെ അലാറൊക്കെ നാല് മണിക്ക് വെക്കും ന്നാലും തിരി
അത് ക്ക അറിയൂല്ല നമ്മള് പന്ത്രണ്ട് മണിക്ക് കന്നന് എങ്ങനാലും നാല് മണിക്കൊന്നും അറിയൂല്ല ഇവിടെ ഞാൻ ആ അങ്ങനെ അലാറ അങ്ങനെ അടിക്കുണ്ടാവും ഇപടെ അറിയൂല
ആ നീക്കാൻ കഴിയൂല വെയ്കി കെട്ന്നാ നീക്കാൻ കഴിയൂലല്ലോ അങ്ങനെണ്ടല്ലോ പിന്നെ പകലൊക്കെ നമ്മളിങ്ങനെ കിടക്കണം
ആ അതന്നെ അവ നമ്മക്ക് അപ്പൊ ഈ കുട്ടികളൊന്നും ഇണ്ടാവുമ്പോ അപ്പൊന്നും കഴൂല കെട്ക്കാൻ ഓലൊന്ന് ഒർങ്ങുമ്പല്ലേ നമ്മള് പണിക്ക് എർങ്ങണത്
അത് ശരിയാണ് ഉറങ്ങുമ്പോള് കുട്ടികുടെ സ്കൂള പോയിട്ട്
ആ ഇബ്ടെ ആരുല്ലാണ് നോക്ക നോക്കി തരണേ ഞാൻ തന്നെ ഉള്ളൂ പിന്നെ ഓല അവലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാന കടിക്കന്നില്ല എന്തൊരു മടിയാന്ന്റിയോ കെടുത്തിട്ട അപ്പം കരിം എന്നിട്ട് ഇനി അങ്ങനെ നോക്കിരിക്കണ അപ്പള ഉറങ്ങണേച്ചാ അപ്പളേ ഇറങ്ങുള്ളൂ പണിട്ക്കാന് നിടാ ആകെ അരമണിക്കൂറൊക്കെ ഉറങ്ങുള്ള ഉറങ്ങണ നേരംങ്ങട്ടി ചടവട കൂട്ടിയിട്ടായിട്ട് എടുക്കല
കുട്ടികൾ കൊറക്കില്ലല്ലല്ലേ ചെറിയ മക്കൾക്ക് തീരേ ഓർക്കില്ല നമ്മള് ഓര് ഒർങ്ങിയെങ്കി നമക്ക് കൊർച്ച് പണിടിക്കച്ച ഒന്ന് തൊടങ്ങി ആ പണി ഫുള്ള് അയ്ന്റെ മുന്നേ ഓര് ഒൺന്നു
ഒന്ന് ആ അതന്നെ
അതാണ്ള്ളത് ഒരു ഓർക്കന്നെല്ല പക്ഷെ നമ്മളാണെങ്കിൽ കൊറച്ചേരം ഒർങ്ങിയെങ്കിലീ ചിരിക്കാണ്
ഇൻക്ക് അ ഒന്ന് ഉച്ചക്ക് ഒന്ന് ഒർങ്ങില്ല ഒർ ങ്ങിയ ദിവസം മറന്നു പോയിന്
നിങ്ങളൊറ്റക്കാണോ താമസം
ആ ഇവടെ ഞങ്ങളന്നെള്ളു ഞാനും കാക്കിം കുട്ടികളന്നെ ഒള്ളു ഉമ്മ ഉണ്ടായിനി ഉമ്മ മരിച്ചു പോയി വാപ്പ അപ്പൊ പിന്നെ വേറെ കല്യാണം കഴിച്ചായിട്ട് പോയി
ആ ആ ആ ആ അത് ചേരുമ്പോ
ആഹ് ഇമ്മ മരിച്ചിരുന്നു ആ പത്ത് വർഷമായി
അതെെ ഉം ആ അപ്പൊ നിങ്ങൾ നിങ്ങള ഹസ് സ്ബന്റ് മാത്രേ ഒള്ളു കുട്ടിയായിട്ട്
ആ ഒരു മോനന്നെന് ഉള്ളേ നി
അയ്ശെരി ആ നിങ്ങക്ക് നിങ്ങൾക്ക് എത്ര ആൾ കുട്ടികള മൂന്നാള് അതെ മൂന്നാളൊ ആ ശെരി ആ ആ അപ്പൊ ആരും ഉണ്ടാവുല അയൽവാസികളൊക്കെല്ലേ നിങ്ങക്ക് ഉം അയൽവാ വാസികളൊക്കെല്ലേച്ചോയ്ചാ
രണ്ട് വീടേ ഉള്ളൂ പിന്നെ കൊറച്ച് ദൂരേണ്ള്ളേ
ആ ആ ആ ആ ആ അയ്ശെരി അല്ലെ ചിലപ്പോ ഒന്നില്ലെങ്കിൽ നമ്മളെ അയൽവാസുണ്ട ഒന്ന് നിക്കിട്ടോ ഞാൻ ഒന്ന്
ആ അതന്നെ ഒല്ലിയ ഓലൊന്നും വീറ്റണ്ടാവൂല ഓലൊക്കെ പണിക്കോണോലാ നമ്മളൊക്കെ ന്നെ ഒള്ളു ഇങ്ങനെരിക് ക്ക്ണത് ഞാൻ പറയാ എന്തെങ്കിലും ഒരു ജോലിക്ക് ക്ക് പോവാനും കയ്യേ കയ്യാണെങ്കിലും സുഖാണ് ഇതിങ്ങനെ നമ്മളൊറ്റക്ക് വീട്ട് വീട്ടിലെ പണി മാത്രല്ലേ നമ്മളെ ആവശ്യത്തിനൊന്നും ഒരുർപ്പിയ കയ്യിലുണ്ടാ ലാ അപ്പളും വാണം മറ്റുള്ളോല
ഉം പിന്നെ ഇതെന്താ വെച്ചാല് ഒക്കെ ഓര് തരും എല്ലതും തരും ചോദിച്ചാലൊക്കെ തരും ന്നാലും നമ്മുക്ക് നമ്മെ കയ്യിലൊരു പത്ത്
അമ്മക്കൊരു മടിയാണ് ങ്ങനെ എപ്പളും ങ്ങനെ ചോയിക്കല്ലേ അപ്പൊ മ്മളെ മ്മളെ ഗ്രഹങ്ങളൊക്കെ മാ മൂടി വെച്ച് ങ്ങനെ നടക്കാ ചോയിക്ണല്ലോന്നുള്ള മടിയൊണ്ട്
ആ അതൊക്കെ മാറ്റിയക്കും അന്നെ പെ പിന്നെയൊക്കെ നടത്തും അല്ലാത്തന്നെ ഇണ്ടാവും ഇഷ്ടംപലെ ഇഷ്
ഏ അതന്നെ ങ്ങളന്നെ അയിൻ ചെയ്തീനോ ഓൺലൈൻ അല്ലെ വീട്ടിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പുറത് പോയിട്ടോ ചെയ്തീനോ
ഇല്ലേ ഇത്ന്നെ പണി വീട്ടിലി ഇരിക്കുക അല്ലാ എന്താ വീട്ടിൽ തന്നെ ഇണ്ട് ഇഷ്ടം ബ്ഹ് ഇവിടെ ഇരുന്നു
ഇപ്പല്ലാരും ഈ പണിക്ക് പോണല്ലേ ആദ്യക്കെനില്ലേ ഒന്നിനും പോവാാതെ പെര്യൽ ണ്ണിങ്ങനെ നാക്കൽ ഇപ്പല്ലാരും പണിക്കോവലൊടങ്ങി
ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഓർക്ക് ഫോണിലെങ്കിലും ഓൺലൈനായിട്ടെങ്കിലും എന്തേങ്കിലായി എന്തേങ്കിലായിട്ട് ട്ണ്ടാവും ഉ ചെയ്യുനോരാണ് ആരുംങ്ങനെ വീട്ടില് വെറുതെ ഇരിക്ണോരും ല്യ
ആദ്യൊക്കെയനീ പതിനെട്ട് വയസ്സായ പുടിച്ചടങ്ങ് കെട്ടിച്ച
പയ്നട്ട് വിടെ അതിന്റെ മുന്നിൽ കെട്ട്ച്ച്
ആ അയ്ന്റെ മുന്നെ ആ പ്രായ പുതിയാപളിമ് മക്കളായിട്ട് പിന്നെ മ്മള് കുട്ടിക്കാലത്തെ ങ്ങനെണ്ട് പെരയിലെ പണിക്കാരായിട്ടെങ്ങ് മാറ്റ്‌ഹാ ഇപ്പ അങ്ങനെയല്ല ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ വിവരം വെച്ട്ടോ ഇപ്പയിറ്റങ്ങൾക്ക് സ്വന്തം കാൽമ നിക്കനുള്ള ചിന്ത ഇന്റെ മക്കൾക്കൊക്കെ ഓരോ റ്റൊന്നും കല്യാണം കഴി
ഇല്ലിയാ കഴിക്കൂല ഒൽക്കൊക്കെ പഠിക്കണം
ആ പഠിക്കണം അതന്നെ നമ്മൾത് കണ്ടിട്ടായിറ്റങ്ങൾക്കൊക്കെ മനസ്സിലായിനേ നമ്മളക്ക് ഈ ഇങ്ങനെ ഒരു ഉർപ്പെക്കും വാണ്ടി ഞാന്റെ കുട്ടിളോടെന്നെ പറയലാ ഞമ്മൾ ങ്ങനെ ആയാതി ഇങ്ങൾ ആവര്ത് ട്ടോ ന്തെങ്കിലും ഒരു സ്വന്തം സ്വയം തോയ്ല് മ്മൽ നിക്കണം ന്നെങ്കിലാ നമ്മളാവിശ്യത്തിൻ മ്മളെ കയ്യിൽ ണ്ടാവൊള്ളു ഒന്നുല്ലാ ഞാപ്പറയും നമമൾക്ക് മ്മൾ ആണുങ്ങൾ കെന്നെ എന്തങ്കിലും ഒന്ന് മാങ്ങി കൊടുക്കാൻ നമ്മക്ക് ഓലോടമോയ്ച്ചണ്ടെ ചോദിക്കണ്ടേ തരോന്ന്ള്ളത് ഞാൻന്റെ പുതിയാപ്പ് നോട് പറയുംങ്ങൾക്ക് എന്തേലും സർപ്രൈസോ അല്ലെങ്കി ഗിഫ്റ്റോ എന്തെങ്കിലും വാങ്ങി തരണങ്കി ങ്ങ ബന്നെ തരണം പിന്നെ
അതങ്ങനെ തന്നെയാണ് കിട്ടാൻ വഴില്ലാഞ്ഞി പിന്നെ അതെല്ലാതെ വേറെ മാർകം ഇ ല്ലല്ലോ അല്ലണ്ടല്ല പിന്നെ എന്താ ഒരു ഒരിക്ക് എന്താ പണി
ഓല് കല്ല് വണ്ടില്ലാ
അയ് ശെരി ഡെയ്ലി പോയി
ആട ആ
എന്ത് ചെങ്കല്ലോ ആ ആആ ആ അപ്പൊ എപ്പഴാ പോവാ രാവിലെ
രാവിലെ പല ടൈം ആണ്ച്ചാല് ചെലെന്ന് അഞ്ച് മണിക്ക് പോവും ചേലേന്ന് ആറു മണി എന്ന് ഏഴു മണി ഇന്ന്പ്പോ എട്ട് മണി ആയിന് പോയ അവിടെ കോറി കല്ല് വെട്ടി ആവണംഓ ൽക്ക് ട്രക്ക് ക്കാണ് ഓരോരോ വണ്ടി ഓരോ സമയത്താ അപ്പൊ ഫസ്റ്റ് വണ്ടിയൊക്കെ ആണേലേ നേരത്തെ പോവുള്ളൂ
ആ ആ ആ ആ ആ ആ ആ ശരി ആ ആ അപ്പൊ കയ്യിനേന് അനുസരിച്ച അപ്പോ വരുനയ്ന്
ആ വരുനായ്ന് വ്യത്യാസം ഉണ്ടാവും രാത്രി എട്ടണിയാവും ഒമ്പത് മണി ഏഴ്മണി ആറ് മണി അങ്ങനൊക്കെയ ആണ്
ശരി ആ ആ നിങ്ങക്ക് മഴയൊക്കെ ഇണ്ടോടാ
എങ്ങനെ മായപ്പന്ന് എന്നും രാത്രി നല്ലോ പെയ്യുണ്ട് പക്ഷേ പകലില്ല ഒരു രാത്രി രണ്ട് മണി മൂന്ന് മണി ആവുമ്പോ നല്ല മയെ
അതെ
ഉം രാവിലെ സുബൈഹി വരെ ഉണ്ടാവും ആ മായ
അത് കൊഴപ്പൊന്നുംല്ല എന്താ വച്ചാലേ രാത്രി മഴയും പകല് വേയ്ല് ആ യാൽ
അല്ല അതിന് നമ്മക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഉറങ്ങണൽക്ക് ഉറങ്ങാൻ സുഖമാണ് ആർക്കും ബുദ്ധിമുട്ടില്ല ആ സുബൈഹി ന്റെ സമയം ആവുമ്പോ നിക്കും ചെയ്യും
ആഹ് ആഹ് ആഹ് അല്ല ആഹ് പുറത്ത് പകല് പുറത്തിറങ്ങണല്ക്ക്
പക്ഷെ നമ്മ എന്താറിയോ ഈ കാറ്റും ഇടീയൊക്കെ ഉണ്ടായാലാണ് പേടി ആ രാത്രി ഉറങ്ങണ ടൈമിലേ എന്തെങ്കിലും ഒരു മരം വന്ന് വീഴ്കയാ എന്തെങ്കിലും ചെയ്താ നമ്മള് അറിയില്ലല്ലോ ഒർക്കത്തില്
മരണ്ടോജി
ആ ഇവിടെ നമ്മളെ വീടിന്റെ മുകള്ലുണ്ട് വേറെ ആളെ സ്ഥലമാണ് ഓരോ മരം തെങ്ങൊക്കെ ഉണ്ട് നമ്മളാണ് ഓടിട്ട് വീട്ടിലാണ് ഇ എന്റെ വീട്ടുകാർക്കൊക്കെ ബേജാറ രാത്രി മഴ യ്ത് കഴിഞ്ഞു കാറ്റടി ച്ചാല്
ആഹ്
ആ പൊട്ടിച്ചാടും മുരിങ്ങൻന്റെ മരാ നേര വേക്കില് അത് അയിന്റെ കൊമ്പ് തിരെ ഉറപ്പുണ്ടാവലല്ലോ ഉം ആ പറഞ്ഞ ഒരു നീ നല്ല മരം പറിഞ്ഞട്ടേ ഞമ്മളെ പെരന്റെ കാര്യ പ ഒക്കെ ഓല് മുറിച്ചലാ അപ്പൊ ഇഞ് ഇപ്പ അങ്ങനെ പറയാനും വെയ്യല്ല നമ്മുക്ക് ഉം ഓല് എന്ത കുഴിച്ചിട്ട് ഇണ്ടാക്കിയാ മരം ആവുമ്പോ
ആ പക്ഷെ അതുകൊണ്ട് കാര്യ ഇല്ലല്ലേ നമുക്ക് നമ്മളെ വീട് പോയിട്ടല്ല ഉണ്ടാവോ
ആ അതന്നെ
ഉം ഞങ്ങൾക്കൊന്നും പിന്നെ വീട്ന് ചുറ്റും മരങ്ങളൊന്നും ഇല്ല കാരണം ഉള്ള മരങ്ങളൊക്കെ മാതിട്ട് കാണ്ടാണ്
ഞാൻ പകലൊക്കെ കാറ്റടിച്ചാൽ ഞാൻ പുറത്തിറങ്ങിക്കല എനിക്ക് പേടിയ എന്തെങ്കിലും സൗണ്ട് ഇറങ്ങി ഓടെങ്കിലും ചെയ്യാ
ആ പകല് നമുക്ക് എന്തും ചെയ്യാ രാത്രി നമൂക്ക് ഉറർക്കത്തി നമ്മള ഒന്നും അറി ല
അറിയൂല്ല ഞാൻ പറിയാ ഈ അങ്ങനേയാണല്ലോ ഇപ്പൊ ഈ ഉരുൾപൊട്ടലൊക്കെണ്ടാകല് വയനാട് ക്കെ അങ്ങനെണല്ലോ അയിറ്റങ്ങളൊരു ഉറക്കം ഉറങ്ങിലാണല്ലോ ആഹ് ഉരുൾപൊട്ടല് വന്നത്
കിടന്നപ്പോ ഒന്നും ഇല്യല്ലോലേ
രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോണല്ലോ ഇവിടൊക്കെ ഞങ്ങളൊക്കെ മലപ്രദേശ ത്ത് ബങ്ങട്ട് ഞാൻ പറീം പഠിചോനെ അങ്ങനെ ഒന്നും അല്ലാഹ് തരാണ്ടിരിക്ക
ആഹ് ഏ മലന്റെ ഏരിയാണ്
ആഹ് ഞങ്ങൾ മലൻ്റെ ഏരിയ ഞങ്ങള് രണ്ട് മലന്റെ ഇടുക്ക്ല അങ്ങോ ആ തല്ക്കലും മല ഈ തല്ക്കലും മല അയിന്റെ
നടൂവിലാണ്ലേ ഇടു ഇടുക്കിട്ടുണ്ടെങ്കി ഇടുങ്ങും അയിന്റെ എടയിൽ കിടന്ന്
ആ അതന്നെ ആതെ അവിടെന്ന്ങ്ങാട്ട് പൊട്ടി പോന്നാലും ഇവിടുന്ന് ഇങ്ങട്ട് പൊട്ടിവന്നാആയിൻ്റടേല് നമ്മള് കുടു
ആം ആഹ് എങ്ങനെ വന്നാലും ആണ് പേടിയാണ് ആ മഴഇങ്ങനെ ന്നിക്കാതെ പെയ്യുമ്പഴാണ് പേടി
പക്ഷെ അങ്ങനെ ഇതുവരെ നമ്മള അവിടൊന്നും പെയ്തില്ലട്ടോ വേയ്ന വയനാട്ന്നൊക്കെ പറ പറഞ്ഞാൽ ഇനി എപ്പളും ഉരുൾപൊട്ടലൊക്കെഉണ്ടാകാ സാധ്യത ഉള്ള സ്ഥല ങ്ങളാണ് നമ്മളെ ഈ നാടിന്റെ ഓലെ മണ്ണന്നെ ഒരു വേറെ മ ണ്ണാണെല്ലോ ഒറപ്പില്ലാത്തെ ആഹ്
ഉം മണ്ണും കാര്യങ്ങളും അങ്ങനെയാണ്
മണൽത്തരിഉള്ളാ മണ്ണാണ് ഓലെ നാട്ടില്
ആഹ് അത് ഒറപ്പുണ്ടാവില്ലല്ലോ ഉം അതാണ് നമ്മൾ ഇവിടെ ഒക്കെ നല്ല ഉറപ്പുള്ള മണ്ണാണ് എന്നാലും പേടി തന്നെആണ്
ആഹ് മണ്ണ് ആദ്യക്കെ സ്കൂള് പോയി ഞാപറേം ആധൈര്യത്തില നിക്കാ ആദ്യൊക്കെ സ് കൂളി പടിച്ചല് മണ്ണൊലിപ്പ് തടയാൻ മരം വെച്ച് പിടിപ്പിക്കുകന്നാണല്ലോ അപ്പൊ ചുറ്റില് ഫുള്ള് മരഉള്ളഴിനോട് മണ്ണലിപ്പ് തടയേം
ആഹ് പിന്നില്ലാതെ അത് അങ്ങനെ തന്നെയാണ് സംഭവം വന്ന് വേരുണ്ടാവുന്നൊണ്ട് മണ്ണ്ലൊറപ്പിലേ നിക്കുന്നുണ്ട് മറ്റേതൊന്നായിട്ട് കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരുലേ
ആ വേരും
ഉം അതാണെ
ഇവിടെക്കെയിന് ഇവിടെക്കെ കോരുകള് കൊറേ നിർത്തിയപ്പി വെച്ചിന് മയക്കായനോടെ ഈ മലങ്ങനെ മാന്ത്ല്ലേ
മഴത്ത് പറ്റൂലല്ലോ മഴത്ത് ഇതുതന്നെ ആക്കെ നിർത്തിയോക്കെ അങ്ങനെ ഇണ്ടാവാലുണ്ടല്ലോ സാധാരണ ങ്ങക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല അങ്ങളിപ്പഴും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം തന്നാ കോഴിയോ കോഴില്ല പക്ഷെ ഞങ്ങ കൊറച്ചപ്പുറത്ത്ക്ക് ഭാഗ്ത്ത്ക്ക് മരണ്ട്ട്ടോ ന്നാ അങ്ങനെ അത്ര വല്യ മരൊന്നുല്ലാ ചെറുതായിട്ടുള്ള
ആഹ് ആഹ്
അവിടെ അവിടെ അങ്ങനെ വലിയ പാടില്ലല്ലോ കഴിഞ്ഞ വർഷം ഇതേമാതിരി ഇതേപോലെ മഴയായപ്പ അവിടുന്ന് ഞങ്ങ കൊറച്ച് ഞങ്ങള് ഉയർന്ന സ്ഥലത്താണ് ഞങ്ങള വീട് താഴെ ഭാഗത്ത്ടുള്ളവരൊക്കെ ഒഴിപ്പി ച്ചിരുന്നു രാത്രി പൊട്ട വെള്ളം മല പൊട്ടി വരാൻ സാധ്യതണ്ട്ന്നൊക്കെ റഞ്ഞ് ഞങ്ങൾക്ക് ആ പ്രശ്നില്ല ഞങ്ങള് കുറച്ച് ഉയരത്തിലാണ്
ആഹ് ഇവിടെ ഇവിടെക്കെ ഇതിലൊക്കെ വിളിച്ചു പറഞ്ഞ് പോവല്ണ്ട് മഴല്ലോ പെയ്യിണ സമയ ആണെ ങ്കിലേ മാറി താമസിക്കാൻ പറയണ്ടേ
ആഹ് അനൗൺസ്മെന്റ് വരും ഉം
അല്ലാതെ
അതാണ് അമ്മളെല്ല പോയിള്ളു അമ്മളെ ബാക്കി വീടും ബാക്കിള്ളതൊക്കെ
അതന്നെ
ന്നാ ശെരി
ആഹ് ശെരി